അലോ ഹലോ ആ എവിടെണ് മോളെ അല്ല തന്നെ ഇതെ ഞാനിവിടെ അടിച്ചാർ ഞാൻ അടിച്ചാർണ്
ഞാൻ താ അട്ക്കളേൽ പാചകം ചെയ്യണ പണീല്ല മ്മാ ചോറക്ക
എന്തണ്ടാക്ക്ണ് എന്താ
മീന്ണ്ട് പയർപ്പേരിണ്ട് അങ്ങനക്കെ അൻക്ക് എന്തൊക്കെ
ഇവടെമീൻ
ആ അയ്ശെരി
ഇവടങ്ങൻതന്നെ ഇവടെ മീനൊന്നുംണ്ടാ വ മീങ്ക മീൻ മീനൊക്കെ പ്പോ
ആഹ് ആഹ്
ആഹ് അപ്പങ്ങനൊരോ പണികള്ലാണ് എന്തൊക്കെ പിന്നെ വിശേഷങ്ങൾ
ഉം നല്ല വിശേഷം
ചായക്കെ കുട്ച്ച്ല്ലേ
ആഹ് കുട്ച്ച് കുട്ച്ച്
ആഹ്
അങ്ങനെ മ്മ് വേറെന്താ പണീ
പ്രത്യേയിച്ചോര് പണീല്ല മോള് എണീറ്റ്ണ് ഓളെ പെറകെ നടക്കൊളെ ഓളെണീറ്റ പിന്നെ ഓളെ പെറകെ നടക്ക്ണ പണ്യ ഉം മോന്ക്ക് മോന് പോയി സ് ക്കൂള് പോയി ഏഹ്
ആഹ്
അട്ച്ചോരി കയ്ഞ്ഞോ
ഇല്ല ചെയ്തൊണ്ടിരിക്ക്യാ ഉം
ആഹ് പണി വേം കയിഞ്ഞാലൊരു സുഖാലെ പിന്നെങ്ങനെ വെറ്തെ ഇരിക്കാലോ
അതെന്നെ ചോറ്താ അട്പ്പത്ത്ണ്ട് ബാബി മീൻ നന്നാക്ക്ണ്
നമ്മള്ങ്ങനെ ഏതായാലും നമ്മളന്നെ ഇട്ക്കണം പണി പിന്നെ വൈറ്റയ്ത്ട്ട് കാ ര്യല്ലല്ലോച്ച്ട്ട് വേഗം പണി കഴിക്കലാ
ആഹ് പണിട്ക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണോ കുട്ടി ക്കി പണിട്ക്കാൻ ഇൻട്രസ്റ്റാണോ കുട്ടിയ്ക്കി
ആഹ് പണി ഇന്ക്ക് എന്തച്ചാല് ഏതായാലും നമ്മളെന്നെ ഇട്ക്കണ്ടേ അപ്പൊ ഞാൻ വേഗം കയ്ക്കും പണി
ആഹ് ഇനിക്കൊരിഷ്ടല്ല പണിട്ക്കാന്
ഏഹ് ഹേ അത് ശെരി മറ്റേത് മ റ്റേത് നമ്മളിങ്ങനെ നേരം വൈകിച്ചാലെ നമ്മക്ക് പിന്നെ റസ്റ്റ്‌ ടൈമൊന്നുണ്ടാവൂല
ആഹ് അയിന് കരയ്ണന്തിനാ
കരയല്ല അത് അങ്ങനന്നെ ഓള് നീച്ചാ പിന്നെ ഓളെങ്ങനെട്ത്ത് നടക്കണം നമ്മള് അങ്ങനെ
ആഹ് എത്ര വയസ്സായി
ഓൾക്ക് രണ്ട്
ആഹ്
രണ്ട് വയസ്സ് കഴിഞ്ഞ്ണ് പക്ഷെ മട്യാ ആരുല്ലല്ലോ പിന്നെ മോനും പോയാ പിന്നെ ഓള് ഒ റ്റക്കല്ലേ ഒറ്റക്ക് കളിക്കണ പരിപാടി ഒന്നുബ ടെല്ല ആരുല്ലെങ്കി പിന്നെ ഓളെട്ത്ത് നടക്കണം അങ്ങനെ പിന്നെന്തൊക്കെണ്ട് രണ്ട് ചോറൊക്കായോ ഇന്നട്ട്
ചോറ്
ആഹ് അത് ശെരി
മ്മ്
മഴൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെപ്പ മഴൊക്കെ തോർന്ന് വെയിലൊക്കെ വര്ന്ണ്ട്
തോറ്ന്ന് ഇബടെ വെയ്ലില്ല മഴക്കാറ് നല്ല മഴക്കാറ്ണ്ട് ആഹ്
വെയില് വര്ന്ന്ണ്ട് ആകാശൊക്കൊന്ന് തെളിഞ്ഞ്ട്ട്ണ്ട്
ആഹ് ഇബടെ നല്ല മഴക്കാറാ
ആഹ് അത് ശെരി ഇന്നാ മയ വരാനായിണ്ടാവും
ആഹ്
മഴാകുമ്പോ നല്ല സുഖാ ബ ആഹ് ഇപ്പൊ കൊറച്ചായിട്ട് അങ്ങനെ തന്നെ
ആഹ് ആഹ് ആഹ് അതെ
ക്ഷേ ഉച്ചക്ക് ചെലപ്പം കാണ വെയില് അറ്ക്ക്ണ് രാവിലെ മഴിം പെയ്യും അങ്ങനെയൊക്കെയാണ്
തുണിയൊക്കെ അലക്കിയാലോ ഒണങ്ങിക്കിട്ടില്ല ദേഷ്യം വരും പിന്നെ ഫാന്റെ ചോടിലൊക്കെ ഇട്ട് ഉണക്കാആനോരം. ആ
അതുപോലെ മഴ പെയ്താ അവിടെയൊക്കെ കറന്റ് പോവും.
ആ ഇവിടെ കരണ്ടില്ല. പോവാ വര പോവാ വര ഇത് തന്നെ.
ആ അതാ ആണേ പിന്നെ ഇൻവേർട്ടറിന്ന് വർക്ക് ചെയ്യുലല്ലോ? അവിടെ വെള്ളം ഒന്നും ഇല്ലെങ്കി പിന്നെ. ആകെ കഷ്ടപ്പാടൊക്കെരം പോയി അടുത്തൊക്കെ കൊണ്ടുരുന്നു.
ആ ആ
മറ്റേതാക കരണ്ട് ഉണ്ടാകില്ല് നമുക്ക് ആപണി ഒനും ഉണ്ടാവില്ല. ഇത്ങ്ങനെ വന്നും പോയി കളിച്ചോണ്ട് അത്പോലോ റേഞ്ചും അങ്ങനെ തന്നെ. മയ പെയ്താപിനൊ റേഞ്ച് ഇട്ടുല ഫോണിന്.
ആ ഇവിടെ റേജിന് കൊഴപ്പൊന്നില്ല ട്ടാ.
ഏ ഇവിടെ
ഇവടൊ റഞ്ചിന് കൊഴപ്പന്നുല്ല. ആ എനിക്ക് മനസ്സിലാവണ്ട്.
ആ ആ ഇവിടെ മഴ പെയ്ത റേഞ്ച് കിട്ടൂലേ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നിട്ട് ഞാൻ ആകെ ഇൻ്റെ സിമ്മ്.
ആ
വി ഐ നു അത് മാറ്റി.
ആ
ജിയോ ആക്കി പക്ഷെ ജിയോ ആക്കിയിട്ട്. പോ കൊയ് പ്പല്ല എന്നാലും ഫുള്ള് റേഞ്ച് ഒന്നുംല്ല എന്നാലും കുഴപ്പമില്ല അതങ്ങ് പോണു.
ആ ആ ആ
പിന്നെ വേറെ എന്തൊക്കെ? കറിക്ക് മീ
വേ ആഹ മീൻ മേടിച്ച്
ആ ശരി
ഞ്ഞ് അത് കറി വെക്കണം ഞാൻ എനിക്ക് കറി വെക്കാനൊന്നും അറിയില്ല.
ഹേ അയ് ശേരി ആരണ്ടാക്കല് ഇമ്മേ?
പാപി.
ആ ശരി ഭാപി പറയുമ്പോ?
അത് കടയിട്ടില്ലല്ലേ മൂത്തച്ചി
ആ അന്നങ്ങനെ ശരി ഉ എത്ര ആൾക്കാരാണ്.
ഇവിടെ ഞാനുണ്ട് ഉമ്മ, ഉപ്പ. പിന്നെ ഭാബി പിന്നെ അവരെ മോന്. മോൻ നഴ്സറി പോയി. ആഹ
ഉം ഹൈലാൻഡ എങ്ങനെ കടയിൽ പോയി വാങ്ങ മീന് അതായാണ് കൊണ്ടുരു?
ആ വീട്ടി കൊടുന്ന് രും വിളിച്ചു പറഞ്ഞല് അവര് ങ്ങട്ട് കോടുന്ന് തരും.
അതോ പോയി വാങ്ങണ്ടല്ലേ?
ഏയ് പോയി വാങ്ങണ്ട പിന്നെ വീട്ടില്. ആളുണ്ടെങ്കിലൊക്കെ. പോയി നല്ല മീൻ കിട്ടാ വേണ്ടിട്ടൊക്കൊ പോയി മേടിക്കും. ഇവിടെ പിന്നാരും ഇല്ലല്ലോ ഞങ്ങളെന്നെയല്ലേള്ളു. പോയി
ഇക്ക പോയിട്ട് എത്രായി?
കൊടന്നരും
അന്റെ അന്റെക്ക പോയിട്ട് എത്രായി?
എന്റെയിക്ക പോയിട്ട് നാല് മാസ
എഏ ഇപ്പൊ പോയിറ്റുള്ളൂ.
ആഹ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസം ഹും അഹ് ഹ
പഠിക്കാനൊ അ ഏ
ആ പഠപ്പ്‌ കഴിഞ്ഞ്. ഞാനീ പ്ലസ് ടു കഴിഞ്ഞി പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് ഉ
ഏ ആയിഷേരി
ഉം
എനിക്ക് പായ് ണ്ടാവില്ലല്ലേ
ഏഏ
ഇപ്പൊ പോവലുണ്ടാ
എന്താ ആഹ് ഇപ്പൊ പോണില്ല അത് കംപ്ലീറ്റ് ആ ഇപ്പൊ പൊല്ല കംബ്ലിറ്റായി. പിന്നെ പോണല്ല പിന്നെ ഞമ്മൾ ഇവിടെ ഒരു ബിസിനസ്സ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറിയുടെ ആന്റ ടെർണിഷല്ലേ ഇപ്പ എല്ലാരും അതല്ലേ ഹെ ബിസിന ഇ തുടങ്ങിയിട്ടേള്ളൂ പ്രൊഡക്ട്സ് ഒക്കെ നല്ല സാധനങ്ങള്ൾ നല്ല കൈ കിട്ടി.. ട്ടള്ളൂ അപ്പൊ അപഞ്ഞി ഓ ഓൺലൈന ആായിട്ടൊക്കെ നോക്കണം.
അങ്ങനെ ഇൻസ്റ്റാ ഗ്രാമീലൂടെ എങ്ങനെ ചെയ്യിനെ
ആഹ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പേട
ആഹ അഹ് ശരി ആ ടി കണ്ട് ഹി ഹി ഉം പിന്നെ മറ്റേ ദ് കാർണി ണ്ട ശക്കൂല്ലേ?
ആ അതെ അതെ
ആ ഓക്കെ. അപ്പൊ എവിടന്ന സാധനൊക്കെ എടുക്കുന്നേ?
സാധനം നമ്മള് പരിചയത്തില ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയുടെ
ആ അയിശരി
ആഹ.
ആഹ ഇൻസ്റ്റന്റ് അതൊക്കെ പറയണ്ടി ഞങ്ങള് നോക്കിട്ട് വാങ്ങേണ്ട് ട്ടോ.
ആ ഓക്കേ
ഉം
ആഹ് അെ ആഹ്
പി പിന്നെ വേറെ എന്തൊക്കെ ഇക്ക വിളിച്ചില്ലേനോ
എന്താ
ഇക്ക വിളിച്ചില്ലനിയ്നൊ ഇക ഉം
ക്കനി രണ്ടുമണിക്ക് വിളിക്കോള്ളു
ഏഹ് അത് ശെരി പിന്നെ വീട്ട് പോവലില്ലേ അന്റെ വീട് അട്ത്തനെ
ഏഹ്
വീട് അവടെ അന്റെ അട്ത്തന്നേണോ ചോയ്ക്കാ വീടാ അട്
ആഹ് ഇന്റെ വീട് അടുത്തന്നെ അടുത്തന്നെ അടു
ഏഹ് ശെ അപ്പോ പോവാനും വരാനും സുഖാല്ലേ
ആഹ് ഒരു ഏഹ് എട്ട് കിലോമീറ്ററോക്കോള്ളു
ആഹ് അയ്ശെരി വല്യ ദൂരൊന്നും ഇല്ല്യല്ലേ
ഇല്ല
ഉം തനിയെ പോവാലോ
തനിയെ പോയി തനിയെ വര് വണ്ടിണ്ടല്ലേ
എന്റെ വീട്ട്ല് എന്റെ വീട്ട്ല് ഉമ്മ ഉപ്പ താത്ത ഇക്ക
ആഹ് ശെ
ഉം
ചെറിയ മോളാ. ഏഹ് ആഹ് അയി ശെരി.
ആഹ് പ്രശ്
കുരുത്തക്കേടുണ്ടോ
ആഹ് ഇണ്ട് ന്റെ എല്ലാ കുരുത്തക്കേടും അതാരിക്കും ഫുഡ് ഇണ്ടാക്കപോലും അറിണില്ല പഠിപ്പിച്ചന്നില്ല എന്റെ മമ്മി
അയ് ശെരി ഇപ്പ പിന്നെ പ്രശ്നല്ലേടി യൂട്യൂബിലൊക്കെ നോക്കിട്ടേ വല്ല ചെയ്തോക്കിയാ മതി. പണ്ടക്ക ഇപ്പോ നമ്മുക്ക് യൂട്യൂബ് ഉണ്ടായോണ്ട്, എല്ലാം അയില് പഠിക്കാലോ.
ആഹ്
ഉം ബിസിനസൊക്കെ അടിപൊളി ആയി പോട്ടെ.
ആഹ് ഇപ്പ പിന്നെ ഒന്നുവെക്കാ അറിയില്ലന്നല്ല കൊറ ച്ച് ജീവിച്ചു പോവാള്ള കുക്കിംങ്ങ് ഒക്കെ എനിക്കറിയാം
ആഹ് ശെരി. അത് മതിയല്ലോ ജീവിക്കാലോ, എന്നാലും.
ചിക്കൻ കറി ചിക്കൻ കറി മീൻകറി വെക്കാനൊന്നും അറിയില്ലാട്ടോ പ ആഹ് പച്ചക്കറി അറിയാം ഉപ്പേരി ഒക്കെ ഇണ്ടാക്കറിയാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ണ്ടാക്കാം
പിന്നെ ഇപ്പ അങ്ങനെ അധികം മക്കൾക്കൊന്നും അറിയൂല ആദ്യക്കെന്നെ എല്ലാര്ക്കും എല്ലു അറിയാ
ആഹ് ഇപ്പോ ആരും പാചകത്തിക്കൊന്നങ്ങനെ
കിട്ടല്ലോ നമ്മുക്ക് വാങ്ങിക്കാന് ഇപ്പന്താണെങ്കിലും ഇൻസ്റ്റൻറ്റ് ആയ്ട്ട് ത് ഇണ്ടാ ക്കല്ലല്ല അതും കിട്ട്ണ്ടല്ലോ അതൊ ണ്ടാണ് ആരും അയ്മക്ക് ശ്രദ്ധിക്കൂലാ പണ്ടൊക്കെ എറഞ്ഞാല് അ ഒന്നും ഉണ്ടാവൂല്ല അപ്പോ എല്ലാരും കുക്കിങ്ങ് പഠിക്കും
ആഹ് അതന്നെ
പിന്നെ വേറെന്താടാ
വേറെന്താ സുഖായിട്ട് പോ മോളന്നാ ആ ഭക്ഷണം കഴിച്ചു. കളിക്കാനാവില്ല ന്ന്ട്ടോളിന്റെ ഒക്കെ,
മ്മ്
കത്ത് കേറി ഇരിക്കണു. ന്നായിക്കോട്ടട്ടോ ആഹ് ഓക്കെടാ